ഹലോ കേൾക്കിണല്ലേ
കിടക്കാനായോ
ആ ക്കെട ക്കാണ്
ആ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ആ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു കൊറ ച്ച് ദിവസമായിട്ട് ഇവിടെ മഴ തന്ന
ആ ഇവിടെ അതെ നല്ല മഴ
ഉം
പിന്നെ എന്തോണ്ട് ഫുഡല്ലാ ഓ
ആഹ മഴയായപ്പംനല്ല തണ്പ്പ് എല്ലാംണ്ട്
ആഹ ആഹ
രാത്രി എന്താ ചോറോ പലഹാരോ
രാത്രി ചോറണ് കഴിക്കാറേ ഇന്ന്പ്പച്ചിവന്നപ്പ പാറോട്ട കൊണ്ട് വന്ന്
ആഹ എന്തെങ്കിലും വിശേഷം ഉണ്ടായിരുന്നോ
ഇല്ലില്ല വെറുതെ ചുമ്മാ മഴൊക്കെല്ലേ അപ്പൊ രു പൂതി
ആഹ പുറത്ത്ന്ന് മേടിച്ചല്ലേ
ആഹ
ഉ ആഹ വിശേഷ ഇന്ത ഇങ്ങനെയൊക്കാ അങ്ങ് പോവ്ന്ന്
ഭക്ഷണം കഴിച്ചാ
ആഹ ഭക്ഷണം എല്ലാം കഴിഞ്ഞു കൂടെ രാ കൂടുതലും രാത്രി കാപ്പിയാണ് ഉണ്ടാക്കാ
ഓഹ
ഇവിടെ കൂടുതലും പലഹാരമാണ് പലഹാരമാണ് ഉണ്ടാക്കാറ് ഞങ്ങള് കാപ്പിന്ന് പറയും പക്ഷെ ചിലവർക്ക്ത് മനസ്
ആഹ
ഉം
കാപ്പിന്ന് പറയ്മ്മം ആ ഇത് ചായ അങ്ങനെയൊക്കെല്ലേ
യാ പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനെ കാപ്പി കഴിച്ചു അങ്ങനെയൊക്കെയ ചോദിക്കുന്നത് പക്ഷെ അത് ചിലവർക്കത് ചിലവർക്കത് മനസ്സിലായല്ല ഓരോ ജില്ലയിലും ഓരോ ഭാഷയില ആ ആ ഇവിടെ കേരളം മൊത്ത ഇപ്പോ മലയാളം ആണെങ്കിലും പക്ഷ പക്ഷേ സംസാരിക്കണ ഭാഷല് പല സ്ഥലത്ത്
ആ പല ഭാഷകളെന്നു
ആ പല ഇതിലാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ അവര് പറഞ്ഞാ ചിലപ്പോ ഞങ്ങൾക്കും മനസ്സിലാവണെന്നില്ല ഞങ്ങൾ പറഞ്ഞാ അവർക്കും മനസിലാവണെന്നില്ല ഒരു സാധനത്തിനന് തന്നെ പല പേരിലല്ലേ അറിയപ്പെടണം ഈ പപ്പായ എന്ന് പറയണ തന്നെ അത്ത് കറുമൂസ ഓമയ്ക്ക അങ്ങനെ പല പേരിലേ അതെ പോലെ ഓരോ സ്ഥലത്ത് ഓരോ ജില്ലയിലും ഓരോ ഇതാണ്
ആ ഇ ഇവട പപ്പായ പറയാ
ആ ഇവിടെയും പപ്പായ പപ്പക്കാന്ന് പറയും
ആ
പിന്നെന്തുവാ ആ ഇപ്പൊ സിനിമക്കൊന്നങ്ങനെ പോവാറുണ്ടൊ
ഇല്ലാ സിനിമക്കൊന്നും പോയിട്ടില്ല പണ്ടങ്ങാണ്ട് പോയിതാ
ആ ടിവിലൊ
ടി വി ഒന്നുംല്ല ഫോണിൽ കാണും
ആ ആ ഇപ്പഴേ ഞങ്ങ ഞങ്ങ ഇപ്പ വാഴ ടു കൊള്ളാംന്ന് പറഞ്ഞ അങ്ങനെ ഞാ ഇപ്പ കുറച്ചു ദിവസം മുമ്പ് അതു പോയി കണ്ടു കൊള്ളാം
ആ ഇപ്പ എല്ലാരും എല്ലാരും പോയി കണ്ട്
ആ അങ്ങനെ എനിക്കും ഇങ്ങനെങ്ങനെ എല്ലാരും ഇങ്ങനെ കൊള്ളാം കൊള്ളാംന്ന് പറഞ്ഞപ്പോഴ അങ്ങനെ ഞൻ ഇതുവരെ അങ്ങനെ സിനിമ അങ്ങനെ തീയറ്ററിൽ ചെറിയ പ്രായത്തിൽ പോയിട്ടേ ഉള്ളൂ അങ്ങനെ പോയി കണ്ടപ്പോ കൊള്ളാം ഇതിന് മുന്നേ പിന്നെ അതേപോലെ ഇത് പോ
ആ അത് കൊള്ളാ തോ പ്പ എങ്ങനെ കണ്ട് പിന്നെ അതിന് ശേഷം ഇതാണ് കണ്ട്‌ ഇതും കൊള്ളാം.
ആടു ജീവിതം കൊറേ
കണ്ടില്ലേ ആ സിനിമ ആടുജീവിതം കണ്ടില്ല
ആ കണ്ടാ മതി
ഹലോ
ഹലോ കേൾക്കിണില്ലേ
ആഹ കേക്ക്ന്ന് ഇവിടെ മഴ ആയികൊണ്ട് ചെറിയൊരു റേഞ്ചിന്റെ പ്രശ്ന സമേം മഴ പെയ്ത പിന്നെ പാട ആ ആ
അല്ല ഞാൻ ന്റെ ഈ റൂമിൽ നല്ല റേഞ്ച് കിട്ടണാണ് മഴ വന്നപ്പേഴ്
ഇരിക്കുന്നത് പിന്നെ ചെ മഴ ആവുമ്പോ ചെറിയൊരു ഇത് വരു ഉം
പിന്നെന്താണ് വിശേഷം
ആ മക്കള് രണ്ടാളും ഒറങ്ങി ആ ഇപ്പ പിന്നെ സ്കൂൾ ഇല്ലേ അതൊ ണ്ട് മദ്രസയി മാത്രം പോയാ മതി മദ് സ് പ്പോ രാവിലെ എഴുന്നേക്കെ ഉച്ചക്ക് ഉറക്കൊന്നുമില്ല അതുകൊണ്ട് രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോ ആഹാരം കഴിച്ചിട്ട് കി ടന്ന് ഉറങ്ങും പിന്നെ രാവിലെ പള്ളിൽ പോ അവ്ടെ ങ്ങക്ക്
ഒരാള് ഏഴു വയസ്സായി അടുത്ത ആള് നാലു വയസ്സായി ഒരാളെ പള്ളീ ൽ ചേർതൊള്ളൂ
പിന്നെ പെരുന്നാളൊക്കെ ഏതുവരെ യായ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആ അത് തന്നെ പർച്ചേസും
ആ ടോപ്പ് ഒരുര ടോപ്പ് പരന്നല്ലേനി
ഉം
പിന്നെ പെരുന്നാളിന്റെ അന്ന് എൻറെ മോന്റെ ബർത്ത്ഡേനെ
ആ മോനെ എത്ര വയസ ആന്ന് വയസ് പറഞ്ഞു വിടന്ന് ചെല
മോനെ
ഉം
എല്ല അങ്ങനൊന്നുല്ല
ആ അല്ലഅത് കുറച്ചല്ല ജാതകം നോക്കണവരെ ക്കെയാണ് പറഞ്ഞത് പെരുന്നാളിന്റന്ന് വയസ്സ് പറഞ്ഞൂട അങ്ങനെയൊക്കെ പറയ
ആ ആഹ് മോനിക ആറ് വയസാ വണ്
ആ അപ്പൊ ഇവിടത്തെമോന്റെ ഒരെ എളേത് ഇവിടെത്ത മോന് എഴു വയസ്
ഉം ആറ് വയ- സാവണ്
ഓ അപ്പൊ രണ്ടാഘോഷം ഒരുമിച്ച് കേക്കട്ടിങ്ങും ബിരിയാണിയൊക്കെ പ്പം പെര്ന്നാളിന് ബിരിയാണിയാ- അതേ നാടൻ ഭക്ഷണാ ഉണ്ടാക്കുന്നത്
ആഹ് ബിരിയേണി
ഉം എല്ലാ പെരുന്നാളിനു അങ്ങനെന്നല്ലേ
ആഹ്
ആ ഇവിടെ എല്ലാം ചെലപ്പഴൊക്കെ ഞങ്ങളവിടെ ബിരിയാണി ഏ പറ്റി ഈ നോമ്പ് പിടിച്ചതിന് ശേഷം പെരുന്നാൾ വരുല്ലോ അപ്പഴും ബിരിയാണി പറ്റത്തില്ല അപ്പഴും മിക്കുള്ള അപ്പോഴും ഞങ്ങള് സദ്യ പോലെ ഉണ്ടാക്കിട്ട് ഇറച്ചി കറിയും കൂടെ വെക്കും
ഉം ആം
ആഹ് പിന്നെ അടുത്തന്ന് ആരെങ്കിലും ഹജ്ജിനെല്ലാം പോയിട്ടുണ്ട് പോയോ
ആഹ് ഇവിടന്ന് ഒരു ഇണ്ട്
ആ ഞങ്ങളവിടെന്ന് എന്റെ വാപ്പാടെ സഹോദരി ഹജ്ജിനോയെക്കുന്നു നീപ്പൊ അവര് എന്നാവെല്ലാം കഴിഞ്ഞല്ലേ വര
ആഹ്
ആഹ് പിന്നെന്താ വിശേഷം?
നല്ലത് തന്നെ
ആഹ്
കടക്കാറായില്യേ?
ആഹ് കിടക്കാറായി ഞാൻ കിടക്കാൻ ഇരുന്നപ്പഴാണ് ഇങ്ങനെ കോള് വിളിക്കാന്ന് വിചാരിച്ച് വിളിച്ചത്. പിന്നെ ഡ്രസ്സ് എല്ലാം ഓൺലൈനിന്നാണ് ന്നാ പർചെയ്സ് ചെയ്യണത് കടേ പോയി വാങ്ങുമോ?
അല്ല കടെ പോയിറ്റാ വാങ്ങിയത്. കൊറയാ അങ്ങ ബെർത്തിഡയൊക്കെയല്ലേ അപ്പം അതിനൊക്ക് ക്കെ വാങ്ങാൻ ഇണ്ടായിരുന്ന്
ഓഹ് ഓൺലൈൻ ആകുമ്പോ നമ്മള് കൊറേച്ച് ദിവസം മുന്നേ മുൻകൂട്ടി വാങ്ങാണ്.
ആ ഇപ്പതെ ഇവനിക്ക് സ്കൂൾ തൊറക്കല്ലേ.
ആ സ്കൂള് തൊറപ്പും പെരുന്നാളും എല്ലാം ഒരുമിച്ചാണ് അഹ്
അതിനുള്ള ഇന്നറും കാര്യങ്ങളൊക്കെ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്.
ആഹ് യൂണിഫോം എല്ലാം തയ്ക്കാൻ കൊടുത്താ? അതേ മുമ്പത്തതുണ്ടാ?
ഇല്ല യൂണിഫോം വേറെ എടുക്കണം, എൽ കെ ജി, യു കെ ജി ഒരു ഒന്നന്നൊയിരുന്നു, ഒന്നാം ക്ലാസ്സി വേറ പുതിയത് എടുക്കണേ
ആ
അപ്പ തയ്ക്കാൻകൊടുത്തക്കണെ എല്ലാം അങ്ങടിങ്ങട്
ആ അ പെരുന്നാള് ഇരുപത്തെട്ടാം തീയതിയാ നേരത്തെ ന്യൂസില് കണ്ട്
ആഹ ഇരുപത്തി ആഹ കലണ്ടൽ ഇരുപത്തേഴ ആരുന്ന് അപ്പൊ ഞാൻ അത് വച്ചിരിക്ക ക്യാർന്ന്
ആ പിന്നെ പിറ കാണുന്ന അനുസരിച്ചല്ല തീരുമാനിക്കണെ കേരളത്തില് അത്ര പറഞ്ഞിട്ട പറഞ്ഞു ഗൾഫിലിനി ഇരുപത്തേഴാന്ന് അറിയത്തില്ല ഇപ്പോഴ എന്ത് വന്നാലും അവിടെ ഒരു ദിവസം മുന്നല്ലേ വരുന്നേ പക്ഷെ ഇപ്പ ചെറിയരുന്നാൾ മാത്ര ഒരുമിച്ചു വന്നു
ഉ പെരുന്നാളിന് തിരിച്ചണ്ടാവോ
ആ പെരുന്നാളിന് പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവധിയാണ് പിന്നെ പക്ഷെ എന്നല് മക്കൾക്ക് ഉമ്മാരു വീട്ടില് പോയി നിക്കക്കാൻ പറ്റൂല കാരണം ഇരുപത്തെട്ടിന്റെ പെരുന്നാൾ ഒന്നാം തീയതി സ്കൂൾ ഉറക്കണെങ്കിൽ ആകെ നാല് ദിവസം കിട്ടുള്ളൂ സ്കൂൾ അടിച്ചപ്പോഴും അങ്ങനെ അധികം ലീവ് കിട്ടിയില്ല
എല്ലാം പെരുന്നാളിന് അന്ന്തൊട്ട് പെരുന്നാളിന്റെ അന്നു തൊട്ട്
നിങ്ങക്ക് അങ്ങനെ കിട്ടുവൊള്ളോ
അറിയില്ല എനിക്ക് അങ്ങനെ അറിയില്ല.
ആ പക്ഷെ ഞങ്ങള അവിടേക്ക പെരുന്നാളിന് ഫസ്റ്റ് ദിവസം അല്ലെങ്കി ഒരാഴ്ച എങ്കിലും കുറഞ്ഞത് വരും.
ആ അതേ ഇവ്ടെ പത്തൂസം കഴിഞ്ഞ പെരുന്നാളിന് പത്തൂസം പൂട്ടുണ്ടായി. ഹലോ ഹലോ